ഇതാവോടീ
ആഹ് കേക്കാം
എടീ ഞാൻ വിളിച്ചതെ എൻ്റെ അനിയത്തിന്റെ ബേർത്ത്ഡേ ആണ് ഈ അടുത്ത അടുത്ത ആഴ്ച
ഓ ഓ
ഓ എന്ന് ആഹ് അതെ ജൂലൈ ഇരുപത്തൊന്ന് അപ്പം ഞാനേ അം ആഹ് അപ്പം ഞാന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമന്ന് വിചാരിക്കുന്നു അപ്പൊ അത് ചോദിക്കാൻ ഇപ്പഴാ വിളിച്ചാ
എന്താ വേണ്ടാ
അതെനിക്കറിഞ്ഞൂടാ എന്തെരും കൊടുക്കാൻ പറ്റോന്ന് എനിക്കറിഞ്ഞൂടാ ഞാ ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ കൊടുത്തിട്ടല്ല അതോ എനിക്കൊരാഗ്രഹം കൊച്ചിന്നും അറിയത്തില്ലാ കുറച്ച് ഐഡിയാസ് ഒക്കെ പറയു
ഹാമ്പറോ അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിം പോളറോയിഡ് ബൊക്കെ അങ്ങനെ എന്തെങ്കിലും
ആഹ് അങ്ങനെ എന്തെങ്കിലുംക്കെണ് ഞാനും ഉദ്ദേശിക്കുന്ന
ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അറിയോ
അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്ന വല്ല ഡ്രസ്സോ അങ്ങനെ എന്തെലും കുറച്ച് ആക്സസറീസോ ങ്ങനത്തെ സാധനങ്ങളൊക്കെ
അങ്ങനെയാണെങ്കിൽ ഹാമ്പറും എല്ലാം നോക്കാം ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഒരു കൊറച്ച് ചോക്ലേറ്റ്സ് അവളെ ഫോട്ടോയാ
ഓഹ് ഓഹ്
അല്ലാതെന്തെങ്കിലും ആക്സസറീസ് എന്തെങ്കിലും വേണങ്കി അങ്ങനെ
ഉവ്വ് അഹ് അഹ്
പോളറോയിഡ്
ആഹ് അഹ് അപ്പൊ ഇത്ര ബഡ്ജറ്റ് ഒക്കെ എത്ര ആവും
അത് നിനക്ക് നീ ഇപ്പം വേണമെങ്കി നിനക്ക് അതിനകത്ത് വെക്കാനുള്ള സാധനം വാങ്ങിച്ചനിക്ക് തരാം അല്ലെങ്കി ആഹ് ഞാമേടിക്കണം ഞാൻ മേടിക്കുവാണെങ്കിൽ സാധന പിന്നെ റേറ്റ് കൂടുമ്പം
ആഹ് ഓഹ് അങ്ങനെയേണല്ല അപ്പൊ എനിക്ക് വേണെങ്കി നിനക്ക് വാങ്ങി തരാം
ആഹ് നീ വാങ്ങിച്ചു തന്നാ ബാക്കി സെറ്റ് ചെയ്യണന്റെ പൈസ മാത്രം മതി
ഓഹ് അങ്ങനെണ്ടല്ലേ
ഓഹ് അപ്പൊ അങ്ങനെയാണെങ്കിൽ സാധനം മേടിച്ചരാ ഇല്ലെങ്കിൽ നീ പറഞ്ഞ ആ ഡിസൈനുള്ള സാധനോ അങ്ങനെന്തെങ്കിലും പോയി നോക്കി ഫോട്ടോ അയച്ചതന്ന് സെലക്ട്യ്തടുത്ത് വാങ്ച്ച് സെറ്റ് യാം
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് അപ്പൊ ഞാന് ഓഹ് ആഹ് അപ്പൊ ന അപ്പൊ ഞാൻ വാങ്ങി തരേണെങ്കി അപ്പൊ എത്ര ത്രയാവും
അതിപ്പോ നിന്റെ ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും
ഓഓ അങ്ങനെയണ്ടല്ലേ
അതായത് ഇപ്പൊ നിനക്ക്പ്പ അഞ്ഞൂറികത്ത് വേണമെങ്കി അഞ്ഞൂറിനകത്ത് പറ്റുന്ന രീതിൽ സെറ്റ് ചെയ്യും പറ്റിയില്ലെങ്കിൽ അത് മോളിലോട്ടാവും
ആഹ് ആഹ് ആഹ് അഹ് അപ്പൊ എനിക്ക് കണം തിരക്കാൻ വേണ്ടിയിട്ടായിരുന്നു
അവൾക്കിപ്പം ഏഹ് അനിയത്തിക്കല്ലേ അനിയത്തി വേണങ്കിൽ വെറൈറ്റി ആയിട്ട് വേണങ്കിൽ മറ്റേ ബൊക്കെ വേണങ്കിൽ പിടിക്കാം
ഉം ഉം ഉം ആഒ
മറ്റേ ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് ബൊക്കെ ചെയ്യൂ ലേ
ഓഹ് മൻസ്സിമ്മൾ ഇൻസ്റ്റൽ ഒക്കെ കാണുന്ന സാനല്ലേ
ഓഹ് പക്ഷെ അതെന്ന് പറഞ്ഞാ ഫോട്ടോ എടുക്കാൻ മാത്രേ കൊള്ളത്തുള്ളൂ പിന്നെ അത് നമങ്ങനെ സൂക്ഷ ക്യാനൊന്നും പറ്റൂല്ലല്ലോ
ആഹ് അത് ശരിയാണ്
അപ്പ അതിനേക്കാൾ നല്ലത് ഏഹ് ഹാംമ്പറായിരിക്കുംന്ന് തോന്നുന്നു ഹാമ്പർ ആകുമ്പം
ഉ കൊറെ കാര്യങ്ങൾ നമുക്ക് വെക്കാം അങ്ങനെ
ആഹ് അത് ആഹ് ആഹ് ശരിയാണ് കുറച്ച് സ്വീറ്റ്സും മറ്റേ ആക്സറീസും പിന്നെ ഈ ഇത് മറ്റേ നമ്മളെ പിന്നെ ഇന്ത്യെ പോലെ കുറച്ച് ബ്രൈസിലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ഓ ബ്രേസ്ലറ്റ് ഓ മറ്റേ ത ഹാങ്ങിങ്സ് പോലെയൊക്കെ വരുന്നല്ലേ
ആഹ് അന്ന് മറ്റേ ഗായത്രിക്കും കഥിയും ആ ഉണ്ടായിക്ക കൊടുക്കുന്ന സാധണ
ആഹ് അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞാ മതി അതൊെ വേണമെങ്കിൽ വെക്കാം
ഓഹ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്നല്ലേ
ഓഹ് അതിനകത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം
ഓഹ് ഓഹ് ഓഹ്
പിന്നെ നീ ഒരു കാര്യം ചെയ്യാം അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടുപിടി
ഉം അവക്കൊന്നും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വറ്റ്തി
അവൾക്കൊന്നും ഇഷ്ടം അല്ലേ
അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല പിന്നെ പിന്നെ ഞാൻ അന്നെ ആണെങ്കിലും അമ്മയാണെങ്കിലും എന്തെിലും എന്തെങ്കിലും വാങ്ങാൽ നമുക്ക്ഷ്ടപ്പെടത്തും ഇല്ല
ആണോ
അത് അത് വേറെ ടൈപ്പ് ആാണ്
ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇഷ്ടാവൂല
ആഹ് ഡ്രസ്സ് ഡ്രസ്സ് അവൾക്ക് എന്തായാലും മോഡേൺ ആയിട്ടുള്ള ഏതെിലും ആയാലും മതി അതൊക്കെ അവക്ക് ഇഷ്ടം അച്ചൻ പറഞ്ഞാ കഴിക്കും
കഴിക്കുന്ന സാനം അങ്ങനെ ഇഷ്ടുള്ളന്നല്ലേ
ആഹ് അത് മറ്റേ നമ്മള സ്നിക്കേഴ്സും ഡയറി മിൽക്ക് ഒക്കെ
ഓഹ് അതക്കല്ല
ഉം ഉം ദ അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഏതെങ്കിലും നമ്മളിപ്പോ ചോക്ലേറ്റില് ഉദ്ദേശിക്കുന്ന വെക്കാെ
ആഹ് ചോക്ലൈറ്റ്
ഉം ഉം
ചോക്ലേറ്റ്സ് ആവുമ്പോ കൊറ അങ്ങ് ഫില്ലാവുകയും ചെയ്യയും കഴിക്കയും ചെയ്യല്ലോ
ഉം നമുക്ക് തിന്നാലോ
അതെ ബാക്കിയുള്ളവർക്കും കൊടുക്കാം പിന്നെ വേറെ അവസാനംണ്ട് മാഗസിൻ
ആഹ് ആഹ് ശരിയാണ് മറ്റു സാധനം നിങ്ങളന്ന് ഇതിനൊക്കെ ആർക്കാ വേറെൊക്കൊക്കെ ഉണ്ടായി കൊടുത്തല്ലേ
ഓ മാഗസിൻ അത് വേണെങ്കി സെറ്റ് ചെയ്യാം പക്ഷെ അത് ആഹ് അത് എനിക്ക് തോന്ന് നാല് പേജ് പേപ്പർ വരുന്നതിന് ഇരുന്നൂറ
ഉം ഉം ഉം
അങ്ങനെ പക്ഷെ അതിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരണം
ഉം ആഹ് അപ്പൊ അപ്പൊ അതെന്തായാലും പറ്റൂല അവൾക്ക് ഡി പി ഇടാൻ പോലെ ഉള്ളൊരു ഫോട്ടോ എടുകൂല
ആണോ അങ്ങനെയാന്നേ പറ്റൂല ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ ഉള്ളെങ്കിൽ ഒരു ഫ്രെയിമോ എല്ലാം അങ്ങെ ചെയ്യേണ്ടി വരും.
ഉം
അല്ലെങ്കി നീ എഴുതിയ എന്തെങ്കിലും കാടോ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും നിന്റെ കൈ കൊണ്ട് എഴുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കി വേണെങ്കി ആഡയ്ത്
ഉം ഉം ഓഹ് ഓഹ് അപ്പൊ ഞാനിങ്ങനെ ചെറിയ കുറച്ച് ഐഡിയാസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കു. സമയം കിട്ടാത്തോണ്ടാണ് വിളിക്ക്യാത്തെ കൊറെ ദെവസായിട്ട്.
ഓഹ് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒണ്ടെങ്കി ഈ നോക്ക്. എന്തായാലും ഇരുപത്തഞ്ചല്ലേ സമയം ഒണ്ടല്ല്.
ഉം ഇരുവത്തൊന്ന്.
ഇരുവത്തിഒന്ന്.
ആഹ്
അപ്പൊ സമയോണ്ട് സാ ആ സ അത്യാവശ്യം സമയ്ണ്ട്. പക്ഷെ എന്തൊക്കെയായാലും നീ എനിക്കൊരു ഒരാഴ്ച മുമ്പെങ്കിലും സാനം പറയണം. ഇനി നീ സാധനം വാങ്ങിച്ചാണ് തരണെങ്കി ആ സാനം വാങ്ങിച്ച സാനം എനിക്കി ഏഹ് ഓഹ്
ഇപ്പ എനിക്കിപ്പ സാധനം വേടിക്കാൻ പറ്റും ന്നുവെച്ചാ പോസ്റ്റിംഗ് അല്ലേ. അപ്പം അപ്പ ഈവനിങ് അല്ലേ പ്പൊ മോർണിംഗ് എനി പോയാ വാങ്ങാൻ പറ്റും. പിന്നെ അല്ലെങ്കി നോ നോക്കിയാലും അടുത്താഴ്ചയാലും കൊഴപ്പല്ല്യ അടുത്ത ആഴ്ച മോർണിംഗ് ആകുമ്പൊ. ഈവനിംഗ് വന്ന് വാങ്ങ.
ആഹ് അതായാലും മതി.
ഉം അടുത്തൊരു മൺഡേ പറഞ്ഞാലും മതി മണ്ടേയാ ട്യൂസ്ഡേ പറഞ്ഞാലും മതിയല്ലോ. അതിന്റെയടുത്ത യിം അടുത്ത ഉം
സാധനം നീ എന്റെ കയ്യില് വാങ്ങിക്കുവാണെങ്കി നേരത്തെ കൊണ്ട് തരണം.
ഉം ഉം ഉം ഉം ഉംമ് അപ്പൊ ഞങ്ങള്ന്ന് ആറ്റിങ്ങ പോകുന്നുണ്ട്.
പോണ?
ഞാനും അമ്മേം.
ഓഹ്
അപ്പാ അപ്പ നമ്മള് ഇന്നലെ ഇന്ന് ഇന്നലെ ജോലിക്ക് പോകാൻ നേരത്ത് പറഞ്ഞ അവിടെ മാ ക്സിലും ഏ മാക്സിലും ട്രെൻസിലൊക്കെ ഓഫർ നടക്കുന്നുണ്ട്ന്ന് പറഞ്ഞു.
ഓഹ് അത് ഞാനും പോയായ്രുന്നു.
ഉം ഉം ഓ നീയുണ്ടായിരുന്നല്ലേ
ഞാൻണ്ടായിരുന്നു.
ഉം ഉം അപ്പ അപ്പൊ ഞാൻ വിചാരിച്ച് അവിടെ ഒന്ന് കേറി നോക്കാന്ന് വിചാരിച്ച്.
അവിടെ നല്ല ഓഫർ നടപ്പുണ്ടയെട്ടാ അത്യാവശ്യം നല്ല ഓഫറുണ്ട് കളക്ഷനുമുണ്ട്.
ആഹ് അപ്പ ട്രെൻഡ്സില് ഒന്ന് കേറി നോക്കാന്നു വിചാരിച്ച്. അവിടെ നല്ല ഷോർട്ട് കുർത്താസ് കെടക്കുന്നുണ്ടെന്ന് അവള് പറഞ്ഞു.
ആഹ് അപ്പത് അങ്ങനെ വല്ല നോക്ക്. ഒരാക്ക് അത്യാവശ്യം
അതാവുമ്പം മു ഏ ഒരെണ്ണം എടുത്ത രണ്ടെണ്ണം കിട്ടുമെങ്കി എനിക്ക് എടുക്ക് എനിക്ക്യാ അവൾ ക്കോ രണ്ടെണ്ണോ എ ഒന്നോ അങ്ങനെ എന്തെങ്കിലും സ്പ്ളിറ്റ് ചെയ്തെടുക്കാല്ലോ.
ഒന്ന് നീയും എടുത്തൊ ഒന്ന് അനിയത്തിക്കും എടുത്താതി.
ഉം
പക്ഷെ അതവളറിയൂല്ലേ.
അവളില്ലല്ലോ. ഞാനും ഉമ്മി ല്ലേ പോവുന്നേ. ല്ല അത് അത് കൊഴപ്പല്ല്യ. അവൾക്ക് ട്യൂഷനുണ്ട്.
ആഹ് അപ്പ കൊഴപ്പല്ല്യ.
ഉം ഉം അപ്പ ഞാൻ ഇങ്ങനെ പോകുന്നോണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അതൊന്ന് ചോയ്ച്ചേക്കാമെന്ന് വിചാരി പറഞ്ഞത്. വിചാരിച്ചത്.
എന്തൊക്കെയായാലും സാധനം വാങ്ങിക്കണേ തരണം നേരത്തെ ഇല്ലെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂല്ല അതിന്റെയൊക്കെ അളവെടുത്തി പ്പൊ എനിക്ക് ബോക്സ് സെറ്റെയ്യാൻ പറ്റും
ഉം അല്ല ഞാൻ വാങ്ങി തരുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രസ് മാത്രേ വാങ്ങിച്ചുത്തരുള്ളു ബാക്കിയൊക്കെ നീ നിനക്ക് വാങ്ങാനായിട്ട് തരത്തൊള്ളൂ. ഈ ചോക്ലേറ്റ് ഒക്കെ നേരത്തെ വാങ്ങാൻ പറ്റത്തില്ലല്ലോ
അതില്ലതില്ല
ഉം പിന്നെ വല്ലൊ സ്ലൈഡോ ക്ലിപ്പോ ബണ്ണൊക്കെ വാങ്ങുന്നുണ്ടെങ്കി അത് വാങ്ങി തരാം
ആ അത് നീ ഇന്ന് പോകുമ്പോ നീ അവിടെ നോക്ക് അവിടെ കൊറേ നല്ല കമ്മലിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ
ഞാനല്ലേ ഇന്ന് ബഡാ ബസാറിൽ പോകുന്നുണ്ട് അല്ലാതെ നാളെ പോസ്റ്റിംഗ് തൊടങ്ങുവല്ലേ അപ്പൊ എനിക്ക് കൊറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്.
അതിന് പോസ്റ്റിങ്ങിന് ചെരുപ്പ് വേണ്ടല്ലോ
ആ ചൈൽഡിന് വേണം
ആ ശെരിയാ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അത് ഞാൻ മർന്നോയ്
ആ ചൈൽഡിന് എൻ ഐ സി വരും പി ഐ സിൽ വേണം വാർഡി മാത്രമാണ് വേണ്ടാത്ത
ഓ ശരിയാ മറന്നു
ഇൻ പിന്നെ നാളെ മുതൽ അവക്ക് മാലയിടാൻ പറ്റൂലല്ലോ
മാലേം ഊരണം
ആ അപ്പഴത്തേക്ക് ആ അതോണ്ട് ഇത് ആ ഞാനൊരു റോൾഡ് ഗോൾഡിന്റെ ഒരു ചെയിനും കൂടെ വാങ്ങിക്കണോന്ന് വിചാരിച്ച് കാരണം എന്റെ മാലയ്ക്ക് കൊളുത്തിന് കംപ്ലയിന്റ് ആണ് അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഊരിയില്ലാ ത് അഴിച്ചെടുത്ത് ഇടാൻ പറ്റൂല ച്ചാ ചെലപ്പൊ ഇട്ട് ഇ ട്ട് പോയ്ക്കുമ്പോഴേക്കും പൊട്ടി പൊട്ടി കൈയി വരും അപ്പൊ പിന്നെ മൂന്നാഴ്ച ഇനി ഊരുക ഇടുക ഊരുക ഇടുക ഒന്നും പറ്റാത്തോണ്ട് അത് അത് ഒന്ന് അതും കൂടെ ഈ കഴുത്തിൽ കൂടി ഇടാൻ പറ്റുന്നൊരു ചെയിൻ മേടിക്കാന്നു വിചാരിച്ചു അതാകുമ്പോ നമുക്ക് എടുത്തിട്ടിട്ട് ഊരി വെക്കാലോ
ആ അത് നന്നായി
പിന്നെ അമ്മയ്ക്കും എന്തൊക്കെയോ വാങ്ങിക്കണോന്ന് പറയുന്നത് കേട്ട് അപ്പൊ പിന്നെ പോവാന്ന് വിചാരിച്ചു.
അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് നോക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കി
ഓ ഓ ആ വേറെ ക കണ്ടതുവല്ലോം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം
നല്ല കമ്മല് അങ്ങനെന്തെങ്കിലും അവക്ക് കമ്മല്
ഈ ഹീൽസൊക്കെ ആഡെയ്യാൻ പറ്റൊല്ലോ
ആ ഹീൽസ് ആഡ് ചെയ്യാം
അവക്ക് ഹീൽസ് ഇഷ്ടമാണ് അപ്പൊ ഇത് ഡ്രെസ്സ് ഡ്രെസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കി നമുക്ക് ഹീൽസ് ആക്കാം
മതി
ഉം ഉം അപ്പൊ ഓ ഓ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം
ഓ ശരി
ഓ ശരി